ആഹ് കേക്കാം കേക്കാം
ഉം ഉം എന്ത് ചെയ്യുന്നു മഴയൊക്കെ ഉണ്ടോ
ഇന്നും മഴ ഒന്നുല്ല. നല്ല വെയിൽ അല്ലായിരുന്നോ
ഉം ഇന്ന് ഇവിടെയും ചെറിയ രീതിയിൽ വെയിലുണ്ടായിരുന്നു ഇന്ന് മഴയാണ് ഉം
ആണോ
പല സ്ഥലത്തും പല സേ എന്താ പറയാ ഏരി കേന്ദ്രീ ചെലേപ്പോ മഴയൊക്കെ പെയ്യുന്നെ പിന്നെ എന്താണ് ചായകുടി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുവാണോ
അതെ അതെ ചായ കുടിയൊക്കെ കഴിഞ്ഞു ചുമ്മാ ഇരി
ഉം ചുമായിരിക്കും പിന്നെ രാത്രിലത്തേക്കുള്ള ഫുഡൊക്കെ പ്രിപ്പയർയ്തോ
ഫുണ്ടൊന്നും ചെയ്തില്ല ദോശയായിരുന്ന് വൈകിട്ട് ചമ്മന്തി ഉണ്ടാക്കണം.
ഉണ്ടാക്കണം ഉം രാവിലെ തെ ദോശ വെച്ച് മാനേജ് ചെയ്യല്ലേ അതാ ഒരേ ഇടക്കൊക്കെ നമുക്ക് ഒര് റസ്റ്റ് വേണ്ടല്ലേ
അതെ അതെ മ്മുടെ ദോശയാണെങ്കി മാത്രേ വൈകിട്ടും മ്മള് കഴിക്കത്തൊള്ളൂ അപ്പം ഒക്കെ ആണെങ്കിൽ കഴിക്കത്തില്ല ഇഡ്ഡലി ആണ്. പറ്റത്തില്ല അതുകൊണ്ട് ദോശയാണെ മാത്രം അഡ്ജസ്റ്റ് ചെയ്യും.
ആഹ് ഹ ഹാ അല്ലെങ്കി എന്ത് എടുക്കുന്ന അത്രയും ചപ്പാത്തി എടുക്കുവോ
ആഹ് മിക്കവാറും ചപ്പാത്തി അല്ലെങ്കി
ഉം ആഹ് ആഹ് ആഹ് എന്തായാലും രണ്ട് വെപ്പ് വെക്കണം അല്ലയോ
അതെ അതെ അതെ നല്ലല്ല ചിലെ ദിവസം മൂന്നും നാലും ഒക്കെ വെക്കേണ്ടി വരും.
ആണല്ലേ എന്നാലും പറയുന്ന പ്പങ്ങനെങ്ങൾക്ക് വീട്ടിൽ ഒരു പണി ഇല്ലെന്നാ
ആഹ് എന്നാ പണി എന്നാ ചോദിക്കുന്നേ
ആഹ് എന്തു പണി ഇത്ര പണി ഇന്നാ കുക്കിങ്ങ് കുക്കിങ്ങ് ഒരു തരത്തിൽ പറഞ്ഞ എളുപ്പമാണെന്ന് തോന്നുന്നു.
ആഹ് പറയുമ്പോ പറയും ഇത്തിരി കാപ്പി ഇത്തിരി ചോർ ഉണ്ടാക്കി ഒന്ന് പാത്രം കഴുകി തൂത്തൂ വാരിയ പോരെ
പറഞ്ഞപ്പോ സോ സിമ്പിൾ പക്ഷെ രണ്ട് ദിവസം ഒന്ന് ഏൽപ്പിച്ച് നോക്കണം. എന്നാ എന്നാ ചെയ്യുന്നതിന് വല്ല വിലയുണ്ടോ അതോ ഇല്ല
അതൂല്ല അതെ അതെ
പണിയൊക്കെ നമ്മൾ ഈ പണിയൊക്കെ നമ്മൾ പുറത്തു പോയൊക്കെ ചെയ്താ വല്ല ശമ്പളവും കിട്ടും. വീട്ടിൽ എന്താ പറയാ ശമ്പളം ഇല്ലാത്ത പണിക്കാർ മ്മൾ
ത്ത പോരാഞ്ഞിട്ട് പുച്ചം വേറെയായി.
ഉം എന്നിട്ടോ പോരാളി എന്ന പേരും എന്തൊക്കെ കേൾക്കണം പെണ്ണായിട്ട് ജനിച്ചാ അല്ലയോ ഉം അന്നിട്ടോ ഇപ്പഴാണെങ്കിൽ ആഹ് പക്ഷെ ഇപ്പാക്ക് കൊർച്ചൊക്കെ എന്താപറയാ പെണ്ണുങ്ങക്ക് തന്റെടൊക്കെഉണ്ട് പണ്ടൊക്കെ അങ്ങനെഅല്ലായിരുന്നല്ലോ. അടിച്ചമർത്തിഇട്ടിരുന്നേരു കാലഇണ്ടയിര്ന്നല്ലോ?
അതെ, അതെ ഇപ്പപിന്നെ കൊറെ പേരൊക്കെ ജോലിക്ക് പോആൻതുടങ്ങി. പിന്നെ ആഹ് ഹസ്ബെന്റൊക്കെണെലും ഹേ ഹെൽപ്
ഹെൽപെയ്യാറായെന്നേ പണ്ടൊക്കെ എന്താപറയുന്നേ നാല് ചുവരകൾക്ക് ഉള്ളിലെ കവികള് പറയുന്നപോലെ ഒതുങ്ങിക്കിടക്കുന്നവളായിരുന്നു ഭാര്യ അല്ലേസ്ത്രീയെന്ന് പറയുന്ന വിദ്യാഭ്യാ
പ്പഅങ്ങനെ കെടക്കുന്നെ ആരാഉള്ളേ ഉം
പേരന്റ്സൊക്കെ ആണെങ്കിലും ആഹ് മോളല്ലേ വെ കല്യാണംകയ് ച്ച് പോവേണ്ടതല്ലേ ഒര് വീട്ടിഅപ്പം വിദ്യാഭ്യാസംകൊർച്ച് മതിയെന്ന് വെച്ചിട്ട് ആൺ പിള്ളാരെയൊക്കെ പഠിപ്പിക്കും അതെപെണ്ണുങ്ങക് ക്ക് വിദ്യാഭ്യാസം കൊറ പതിനെട്ട് വയസ്സ് കഴിയാൻ നോക്കിയിരിക്കും കെട്ടിച്ചു വിടാന് പക്ഷെ ഇന്നങ്ങനെയല്ല അന്ന് ശരി അന്ന്പെണ്ണുങ്ങൾക്കൊന്നും പറയാനും പറ്റില്ല അച്ഛന്അമ്മ എന്തുവാ പറയാല്ലെ അമ്മാവന്മാരെയൊക്കെ ഭയങ്കരം പേടിയൊക്കെഉള്ള കാലല്ലേ ഒച്ചഹ് ഒച്ചവെക്കൊ ന്താ ഒര്
അതെ ച്ചനും അമ്മമാരും രുഒക്കെ ആയൊണ്ടായിരിക്കും പിള്ളാരെ പഠിപ്പിച്ച് എന്തേലുംസ്വന്തം കാലേ നിർ കിട്ട് കല്യാണം കഴിപ്പിച്ചിട്ടാമതിന്നൊക്കെ ചിന്താഗതിയായി
അതാ അത് അതൊക്കെ ഒരെടി ക്കേഷന്റെ ഒര് വളർച്ചകൊണ്ടാണെന്ന് തോന്നുന്നു കാരണംഅന്ന് പറയാഎന്തോ പറയുന്നേ ആർക്കും അധികം വിദ്യാഭ്യാസംഇല്ല അപ്പൊ അതിന്റേതായിട്ടുള്ളെ ഹയെ പോരായ്മ അവർക്കും കാണും കാരണം പെണ്ണെല്ലെയോ കെട്ടിച്ച് വിട്ടാ ആണ് നോക്കിക്കോളും എന്നൊക്കെയുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നങ്ങനല്ല ഇന്ന് അച്ഛനമ്മമാരൊക്കെമാറി അവരൊക്കെ പറയുന്നുണ്ട് മോളായാലും എന്താ പറയസ്വന്തംകാലി നിന്നില്ലെങ്കി
അതെ, അതെ ഇതവരുടെ ആഒരു ഇപ്പൊ നമ്മടെകാലഘട് ഘട്ടത്തിന് മുമ്പേ നമ്മടെ അച്ഛന്റെ അമ്മെടെക്കെ ഒര്കാലഘട്ടോന്ന് പറഞ്ഞാല് ഒരാള്തന്നെ പോയാനടക്കത്തില്ല അടുത്തയാൾക്കും കൂലിപ്പണിയെങ്കി കൂലിപ്പണി ചെയ്തേപറ്റെത്തുള്ളൂ എന്നൊരു ഇതായാരുന്നു. അപ്പൊ അതിന്ന് അവര്ചിന്തിച്ചു തൊടങ്ങി പെമ്മക്കളാണേലും ജോലി ഇല്ലാതെപറ്റ്
ജോലിക്ക്പോണം അതെ, അതെ അതെ പിന്നീ സ്ത്രീപീഡനങ്ങളൊക്കെകൂടി കൂടി ഇപ്പഇപ്പഴല്ലയോ കൂടെയെന്നേ അന്നൊന്നും ഇത്രക്കൊന്നുല്ല അന്ന് ക്കെ എന്ത വർഷങ്ങളോളം ദാമ്പത്യൊക്കെ നല്ലേരീതിൽ പോയിരുന്നല്ലോ കൊർച്ച് പട്ടിണീം പരിപട് ക്കാണും അടീം വഴക്കൊക്കെകാണും എങ്കില് ഇന്നെത്തെപോലെ കൊല്ലാനുള്ള അത്രേക്കൊന്നും ആഹ് കാണത്തില്ല ഇ ന്നെന്താ എല്ലാവീട്ടിലും അടിംപിടിം വാ ന്ത വാ എന്ത വെട് ട്ടൊന്ന് മുറിരണ്ടന്ന് പറഞ്ഞപോലെ
ആഹ
എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിനായിരിക്കും നടക്കുന്നേ ഏതാഎന്നുംഎഒര് കൊലപാതകോല്ലാത്ത ഒര്ദിവസം പോലുല ഈ കേരളം മൊത്തത്തിലെടുത്താലും അതോ ചെറുപ്പക്കാര് മൊത്തം ജീവിച്ചങ്ങോട്ട് തൊടങ്ങിയവരാ കൂടുതലും അതാ അതോണ്ട്
ഇപ്പോഴത്തെ ജനറേഷനിൽ ആകെ ഒര് കുഴപ്പംയെന്താന്ന് വെച്ചാല് ഈലഹരി
ലെഹരി അതെ അതെ അതെ
ബാക്കിയൊക്കെ ഓക്കൊയാരുന്നു
ദിയാണല്ലോ എല്ലാത്തിനും അതെ അതെ ഇപ്പൊ പണത്തിന് പണമുണ്ട് എന്താ ഫെസിലിറ്റികളായാലും ആഹ് ഒണ്ട് ആഹ് ന്താ സാങ്കേ തിക വിദ്യ ആയാലും അല്ലാതെ എന്ത് തരത്തിലുള്ളയാലും അല്ല ഉണ്ട് ഉണ്ടെന്നുള്ളതാ പക്ഷെ അതിനനുസരിച്ച് ആഹ് വളർച്ചയുണ്ട് ണ്ടെങ്കിലും വളർച്ചേം വികസനമൊക്കെ ഇണ്ടെങ്കിലും മനുഷ്യനി ലഹരി ക്കും മയക്കു മരുന്നിനും അടിമപ്പെട്ടാ എന്തു ചെയ്യും പിള്ളേരെയൊക്കെ സ്കൂളിലൊക്കെ വിടാൻ തന്നെ പേടി ഇപ്പഴേ വെരുമ്പഴേ കൊച്ചായാലും ബാഗ് പരിശോധിക്കും അറിയാൻ പറ്റുവോ ആഹ് ഇങ്ങനെ ക്കല്ലയോ ചെറിയ വയസിന്നല്ലേ വയസിന്ന് പഠിക്കുന്നല്ലിയോ പിൻ പിന്നെയും പിന്തുടർന്ന് പിന്തുടർന്ന് പോന്നത് ഒരു മുട്ടായി കൊടുത്താലും അത് നോക്കണം അതിനാത്ത് എന്തൊക്കെയാ ച്ചിട്ടുണ്ട് എന്നുള്ളത് ഉം ഇങ്ങനെയൊക്കെ ജീവിക്കാ എന്നുള്ള ഇനിയുള്ള പിള്ളേരൊക്കെ ഇപ്പഴേ ആദിയാ ചെറുതാ എൽ കെ ജിൽ ആയതേ ഉള്ളൂ പക്ഷെ ഇപ്പഴേ ടെൻഷനാ ആഹ് എൽ കെ ജിയിലാ പഠിക്കുന്നെ എൻ്റെ മോനെ പക്ഷെ ഇപ്പഴും നമുക്ക് ആദിയാണ്
ആഹ് ഇവിടെ അതെ ഇവിടെ ഒരു എൽ കെ ജി ക്കാരനാ ഒള്ളെ
ആണല്ലേ അതാ നമ്മള് എന്താ പറയാ പിള്ളേര് പറയുന്നല്ലാ ന ഇന്നത്തെ സമൂഹം അതല്ലയോ അപ്പൊ വഴിതെറ്റാൻ അധികം സമയമൊന്നും വേണ്ട
വേണ്ട ഒരു ചീത്തയായിട്ടുള്ള ഒറ്റ കൂട്ടുമതില്ലോ
മതി മതി നന്നാക്കവാൻ നവാ നല്ലതെന്ന് പറയിക്കാൻ പാടാ പശേ പക്ഷെ മോശംന്ന് പറയിക്കാൻ എളുപ്പവാ പിന്നെന്താണ് അതാ കൊറെ ഏഹ് പിള്ളേരിങ്ങനെ ങ്ങിരിക്കാ അതോ ആണും പെണ്ണും വ്യത്യാസം ഇല്ലന്നൊള്ളയാ നമ്മള് പെണ്ണുങ്ങളാ പക്ഷെ നമ്മ നമുക്കൂടെ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലാ പെണ പിള്ളാർട പ്രവർത്തി ആൺ പിള്ളേര് കാട്ടി മെച്ചവാണെന്ന് തോന്നുന്നു പെമ്പിള്ളേര് അല്ലേ
അയ്യോ അതെ അതെ ഡെയിലി ഇപ്പൊ വാർത്തയിലൊക്കെ കാണുന്നണ്ടി ല്ലേ പെൺ പിള്ളാര് കാണാനൊക്കെ നല്ല വീട്ടിലെ പിള്ളാ രാന്ന് തോന്നും പക്ഷെ കൈയിലിരിപ്പിതാ
കയ്യിലിപ്പതാ ചെിലതിന്റെക്കെ എന്നാ ചോയിക്കും ഡ്രസ്സ് വേണം മോഡൽ ആഗ്രഹിക്കാത്ത ആരാ പക്ഷെ അതൊരു മോഡേലായാലും അതൊരു മാന്യട് ള്ള വസ്ത്രധാരണ ആമ്പിള്ളേറെ കൂടെക്കെ നടന്ന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നെ
അതെ
ആഹ് നമ്മള് അന്നേരം ആദ്യം കുറ്റം പറയുന്ന വീട്ടുകാരെയാ ഒര് തരത്തി പറഞ്ഞ അവര്ന്ത് വേണം അവര് അവർടെ കയ്യീ നിക്കാത്ത കൊണ്ടല്ലിയോ ഇപ്പ പെ ണ്ണായാലും ആണായാലും എല്ലാത്തിനും ഇപ്പം അച്ഛനും അമ്മയ്ക്കും അവർട പുറകേ എല്ലാത്തിനും ശ്രദ്ധിക്കണം ശ്രദ്ധിക് ണ്ടന്നല്ല വഴിതെറ്റി പോന്ന വഴി അവര റിയുന്നില്ലല്ല സ്കൂളിൽ പോകുമ്പോ ഇപ്പൊ അവരോടൊപ്പം കൊണ്ടു വിടാം പക്ഷെ ക്ലാസിലൊക്കെ കേറിയിരിക്കാൻ പറ്റുമോ അപ്പ ഇവിടുന്നാ പിള്ളേര് ചീത്തയാവുന്നേന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റും ചെലപ്പം നമ്മളിപ്പം വേറൊരാടെ കാര്യം പറയ
നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടേ നമ്മുടെ വീട്ടിലെ കാര്യം നമ്മള അറിയത്തുള്ളൂ
അതോ അതാ അത്രയ്ക്കും വിശ്വാസം അച്ഛനും അമ്മക്കും പിള്ളോരെയും ഇപ്പ നമ്മുടെ മക്കളെയും നമ്മള് വേറൊരാളെ പറയും നമ്മുടെ മക്കളും നാളെ ഇങ്ങനെ വഴി തെറ്റപ്പോയ നമ്മളെ ആരിക്കും മറ്റുള്ളവര് പറയുന്നെ എന്തുചെയ്യും കാലത്തിന്റെ പോക്ക് ഇങ്ങനെ ആയി പോയില്ലേ
ആ അതെ അതെ
ഉ പിന്നെന്താ
പിന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ മുന്നോട്ട് പോകുകന്നേയുള്ളൂ ബാക്കിയൊക്കെ ഇവിടെ വരുന്ന പോലെ
ഇപ്പം ഇനി സ്കൂളിലായാലും മറ്റും എന്താ പറയാ ബോധവൽക്കരണം കൊറെ കൗൺസിലിങ്ങ ക്കെ കൊടുത്തൽ കൊറച്ചൊക്കെല്ലേ പിള്ളേർക്ക്
ഒത്തിരി ഉണ്ടല്ലോ അങ്ങനെ
ആ ഉണ്ടെങ്കിലും ചെറിയ കുഞ്ഞുങ്ങൾക്കൊന്ന് അവർക്ക് പറഞ്ഞ മന സ്സിലവില്ലെങ്കിലും മനസ്സിലാവുന്ന രീതിൽ കുഞ്ഞു പ്രായം തൊട്ടേ കൊടുത്ത് കഴിഞ്ഞാൽ അത് നല്ലെ ആയിരിക്കാം ഒരു പരിധിവരെ പിന്നൊരു കാര്യ എന്താ
കാര്യം ഇപ്പൊ ഒത്തിരി കേസ് വരുന്നുണ്ടല്ലോ അങ്ങനെ
ആഹ് വരുന്നുണ്ട് അതാ പിന്നൊരുകാര്യം എന്താ പറഞ്ഞേ തലതെറിച്ച് പോവണ്ടോനങ്ങനെ പോവല്ല ത്തോൻ എവിടെ പോയാലും അത് ഒരു തലയിലെയ്ത്താണല്ലോ നമ്മൾ എത്രയൊക്കെ നന്നാക്കാൻ നോക്കിയാലും
ഉം
അതെ എത്രയോ മാതാപിതാക്കള് ഇങ്ങനെ ഒരു എന്താ പറയാ കുട്ടിയുണ്ടായി പോയതി വിഷമിക്കുന്നുണ്ടാവുല്ലേ എന്നെച്ചാൽ അച്ഛനേ അമ്മയൊക്കെ കൊ ല്ലുന്ന എവിടെല്ലാം കയ് ക്കുന്ന പ്രായപൂർത്തിയായ മക്കളൊക്കെ ആയാലും അവരെ സംരക്ഷിക്കേണ്ട സമയത്ത് അവറെ
വെഷ്മിക്കും ചിലര് ഉള്ള പിള്ളേരെ ഓർത്ത് വിഷമിക്കും
ക്കെ വെശ്മിക്കും അതെ ചിലർ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നല്ല മക്കളൊക്കെ നഷ് ഷ്ടപ്പെടുമ്പോ അവർക്കെന്തോ തീരാനോവാ അന്നരം നമ്മളോർ ക്കും യ്യൊ നശിച്ചൊക്കെ എന്താ കാല് പറന്ന് പിള്ളേരെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട അത്ങ്ങെളെപോ നമ്മള് എന്നുകൊണ്ടും പറയുന്നില്ല തള്ളക്കും തന്തക്കും എന്താ മക്കള് അയാ ഉള്ളത് മരിക്കുന്നതിനെകാട്ടും ഒരു വേദനയായിരിക്കും ജീവി ച്ചിരിക്കുന്ന മക്കളുടെ സ്ഥാനത്ത്ന്ന് ഉണ്ടാവുന്ന ന്ന നല്ല മക്കളെല്ലാം മരിക്കേംചെയ്യ്ന്ന്
അതെ
ഹ് ഹ് എന്ത് ചെയ്യാ കാലത്തിന്
അവിടെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഉള്ളേ
ഇവിടെ മോനാ ഉള്ളെ
ആഹ്
ഇപ്പഴേ ഞാൻ ചോയിക്കും ആണല്ലേ ഇപ്പഴേ കള്ള് അത് ഇതൊക്കെ പറയുന്നകേക്കണം എന്താന്നൊന്നർ അറിയില്ല ഇങ്ങനെ പറയുന്ന കേക്ക്‌ന്ന് ന്യൂസ്കേക്ന്ന്
ആഹ് ഇവിടെ പിന്നങ്ങനൊരു സംഭവത്തെ കുറിച്ച് പറയുന്നേ ഇല്ല അതാ
ആണല്ലേ ഇവിടെ ഈ ഫോണുണ്ടല്ലോ ആ ഇപ്പൊ ഫോണടി റ്റാണല്ലോ പിള്ളേര് ജനിച്ചു വീഴുമ്പയേ അതിലാണല്ലോ അപ്പൊ അത് കൊറേവീഡിയോസ് സ അതുതൊക്കെ കാണും
ആഹ് ഇവടെ പക്ഷെ ഫോൺ കൊടുക്കാറേ ഇല്ല ഞാൻ
ആണല്ലേ ആ ശരി എന്നാല് ഞാൻ വിളിക്കാവേ ശരി